ഹലോ ആഹ് കേക്ക്ണുണ്ട് ആഹ് ഒച്ചേക്കാഞ്ഞാല്
ഫ്രണ്ട്സേളെ സൗണ്ടൊന്നും കേൾക്കാഞ്ഞാ പറ്റൂലതെ
ആഹ് പറ്റൂല ഒരു സൗണ്ട് കേട്ടാ സമാധാനം ഇങ്ങനത്തോലെ ഇങ്ങനത്തെ ആൾക്കാരെ അല്ലാത്തോലുണ്ടാവും ചെലപ്പോ മുണ്ടാതെ നിക്കുണു.
അതന്നെ മുണ്ടാതക്കണ അവരൊക്കെ കിട്ടെ ഞാൻന്റെ എന്റെ ചങ്ങാച്ച ആള് ഫുള് വർത്താനം പറഞ്ഞിട്ടിരുന്ന ടീമ
ആഹ് അന്റത് അങ്ങെന്തന്നെ അത് അല്ലെങ്കിൽ ഉണ്ടാത്ത പോലെ കണ്ട് മുണ്ടിച്ചു പിന്നെ ഒന്നുണ്ടായിന ഒരു തണപത്തി ഇങ്ങനെ അങ്ങനെ തൊള്ളി പൂട്ടിപ്പടിച്ച് അല്ലാത്തലൊക്കെ നല്ലോ പറയും
നാല് മണിക്കൂറും വർത്താന ഞാൻ പറയാ വർത്താന തീർന്ന ഇട്ടുല
തീർന്നിട്ടൂല വച്ചാല അതിൽ നിറഞ്ഞിങ്ങനെ വരും ഒരു ദിവസം എത്രയാണ്ന്നോ അപ്പൊ പിന്നെ ചെലപ്പോ ഇപ്പ ഇതിന് ഇതി നിന്നിട്ട് ഒഴവില്ല
ആഹ് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ എനിക്ക് സൗണ്ട് ഇല്ല കഞ്ഞിട്ടോ എന്ന ആഹ മെല്ലെ സംസാരിച്ചിട്ട് എടി അന്റെ സൗണ്ട്ജ്ജ്‌ എന്നും ഒറക്ക ക്കെ വർത്താനം പറയല്ലൊ അന്റെ സൗണ്ട് പോയിലെ അങ്ങനെ മാണം പർ ഒക്കെ കളിയാക്കങ്ങട്ടെ അൻക്ക് കൊർ ച്ച് തി കെട്ന്ന് നെഗളിപ്പ കൊർച്ചേറെയ്നി പർഞ്
ങ്ങള് പർഞ്ഞോളി ഗ്രൂപ്പ് ഗൂ ഗ്രൂപ്പ് പിന്നെ അടഞ് കെട്ക്കും പർഞ്ഞൂടേനോ
ആ ഞാൻ പർഞ്ഞു ഇയ്ന്റെ സ് സൗണ്ടണ്ട് കേക്കാഞ്ഞാല് ഇങ്ങളൊരൊറ്റൊന്നും കെടന്നോട് ത്ത്ന്ന് ണീച്ചൂല്ല ഒക്കെ ഒർങ്ങിക്കെട്ക്കും പർഞ് ഞാന്
ആഹ് അത്ണ്ടാവോണ്ട ഈ ഗ്രൂപ്പ് നെലൽന്ന് പോണ് പർഞ്ഞൂടെയ്നോ
ക്കളെ കൊറേ ബുക്ക് പുസ്തകും നേരം മരിബാങൊടുക്കുമ്പോ ഒക്കെ പഠിപ്പിച്ച്ണെ കൊറേ പേജ്കൾണ്ട് വിട്ടെരും ആഹ് കുറെേ കുട്ട്യാളെ പഠിപ്പിച്ച്ണ വീഡിയോ ഞാൻ പറയും കുട്ട്യാളെ പഠിപ്പിച്ച്ണ ഫോട്ടട്ക്കാനാണെണ്ടെങ്കില് വേറെ ഗ്രൂപ്പ് പ്പ്ണ്ടാക്കിക്കോളി ർയും ഞാന് അപ്പൊ ഞാ വേം പ്രസറെള്ക്ണണ്ട് ഇവലൊക്കെ ചിർ ച്ചലൊട്ങ്ങും അപ്പൊ ഞാൻ അതേമാതിരി ചിർച്ച് ചിർച്ച്ങ്ങോണ്ടേക്കാരം പറയാ ന്നാലും പ്രഷറിന്റെ ഗുളിക കുടിച്ചിട്ടില്ല ജ്ജ്‌ന്ന് ന്നൊക്കെ ചോയ്ച്ചോക്കെ
ആഹ്
ഇത് ഗ്രൂപ്പിണ്ട്ന്നർഞ് ഫോൺ ഏങ്ങാകാണെ
ആഹ് അതെന്നെ ഒക്കെ പിന്നെ ഡിലീറ്റ് പിന്നെ ഡിലീറ്റാക്കണം ഒക്കെ ഇപ്പതീലെന്നെങ്ങനെ വെന്ന്ട്ടേ കൊറെ ഡിലീറ്റാക്കാണ്ട് ഞാൻ പറയാ കാര്യപ്പെട്ട ഇങ്ങൻത്താൾക്കാരതൊന്നും ഡിലീറ്റാക്കണ്ട അല്ലാത്തോ
അതെന്നെണ് ഞമ്മക്ക്ങ്ങനെ എടക്ക് പർഞ്ഞ ഞമ്മള് ജീവിതം പർയ്ണ്തെന്നല്ലേ ചാര്ച്ച്
ആ ഞാന്റെ ന്റെ ചെങ്ങായിനോട് പർഞ്ഞേ പുത്യാപ്പൾനോട് പർഞ്ഞേ ഇൻക്ക് പറ്റ്യൊരാളെ കിട് ഇന്നോട് ആ പിന്നെ
ഒരു ഒരു കുട്ടി വിൾച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെങ്ങായ്ച്യാണ് ഓള് പഠിക്കാണ്
ആഹ്
ഓള് എവടെ പഠിക്ക്ണ് നമ്മക്കറില്ല അപ്പൊ പഠിക്കാണ് പർഞ്ഞു എവടോ ദൂര സ്ഥലത്താണ് ഓക്ക്തേമാതിരി എന്തോര്ഷ്ടംന്നോ ങ്ങളെ സൗണ്ട് കേട്ടിട്ട്
ഇൻ ഇൻക്കും നല്ല ഇഷ്ടായി ഞാൻ പർഞ്ഞില്ലെ വെറും അ പാ ത്തുമ്മന്റെ ഓൾത്ങ്ങനെ ഓള് ചിർച്ചാ പല്ലും മുഴുവൻ കാട്ടിങ്ങനെ ഏ ഇപ് പ്പളൊക്കെ നല്ല ഉഷാറാട്ടോ ഇനി കൊർച്ച് കഴിഞ്ഞ് ഓല്ങ്ങനെങ്ങട്ട് തൊടങ്യാ പിന്നോൽക്ക് എന്തെക്കെ കാട്ടണ്ടറില്ലല്ലോ ആദ്യം ആദ്യൊക്കെ നല്ല ല്ലെ ഇതേക്കാരം അപ്പൊ ഞമ്മക്ക് കേക്കാനും കാണാനൊക്കെ കൊഴപ്പല്ല
ഞാൻ ഇതേമാരിയാണേ ആ ബംബർ ചിരില് ഓളെപ്പഴാ വെര്ണത് നോക്കാണ് ഇന്റെ ചിറി കാണാൻ നല്ല രെസല്ലേ അതാണല്ലോ ഓള് വെരുമ്പോ തന്നെ ഇന്നെ കാണാൻ നല്ല ഭംഗിണ്ട് അതൊക്കെ ചോ ക്കാനാണല്ലോ ഓള് വെരെന്നെ
വെര്യാ ഓളെ പല്ല് മുയ്വൻ ത്ത്കയ് ആ പർഞ്ഞ ഇൻക്ക് തോണ്ട് ഞാൻ കൊറേ ആയ പറയും ചെയ്തു അ ഇപ്പ മകള് ഇവടല്ലല്ലോ അല്ലെ പിന്നെ ഓളോട് പറയും കൊർച്ചൊക്കെ ഓളും ഇല്ല പിന്നെ ആൺങ്കുട്ടിയാളോട് അമ്മള് പിന്നെ തോനെ അങ്ങൻത്തെ അങ്ങനെ അമ്മളെ ചങ്ക് ഇതൊന്നും പറീലല്ലോ ചെങ്ങായ്ച്യാൾതൊന്നും ഓൽക്കൈന് കേക്കാന് ഒയ് വുണ്ടാവുല ഏ ഏ അതൊക്ക അമ്മള് ചെങ്ങായ്ച്യാളോട് പറിയാ പിന്നെ അങ്ങനെക്കെ പറിയൊള്ളൂ ആഹ് പെങ്കുട്ട്യാളോട് അങ്ങൻത്തെക്കെ പറ്യൊള്ളൂ അപ്പ ഓളില്ല ഓള്ണ്ടെങ്കി കൊറേ പറിം ഏഹ് പിന്നെ ഇങ്ങക്ക് ആരേലും കിട്ട്യാ ആശ്പത്രി പോയാലു അങ്ങൻത്തന്നെ എവുടി ആരിം ഒര് തൊയ്രം കൊട് ക്കൂലാറിം ഞാം പറിം ചെലേപ്പം അത്കൊണ്ടും വല്ല്യ ഉപകാരം ഇണ്ടായല്ണ്ട് ഇൻ ക്ക് പറിം ഞാ ഓലോട് പ്പോരു
ക്കകണ്ടുമുട്ടിതായി അമ്മക്കൊക്
ആഹ് തൊള്ളീം കൂട്ടിപുട്ച്ച്‌ ഇങ്ങൻനിക്കാൻ കയ്യൂല ഇഞെകൊണ്ടെയ് അപ്പ അങ്ങ് വർത്താനം പറിം തൊള്ള തൊർക്കാം വെജ്ജാറിയെന്നെ ഇന്നലെ പല്ല് പർ ച്ച്‌ പോന്നപ്പളാണ് പിന്നെ മുണ്ടാവെജ്ജ സുഖണ്ടെയ് വേദനെന്നും വല്യ കൊയപ്പൊന്നുല്ല അമ്മളെതൊള്ള ഇങ്ങനെ പറിണുണ്ട് പണി അയ്ന്റെ എടീല് നടക്
എന്താ ഇങ്ങട്ട് രാത്രിക്കക്ക്ല്ലെ ഫുഡൊക്കെ രാവിലെ വെച്ചയെന്നെ ഇണ്ടോ
ഇല്ല ഏ തീമട്ട്ക്ക്ണ് ചോറ് തീമട്ട്ക്കാണ്ടാണ് ഇഞ് അഹ് ഊറ്റും ഇഞ് അഹ് അരമണിക്കൂറ് വെ വേവ്ണ്ട് ജയ അരിയല്ലേ അത് കഴിഞ്ഞാ അമ്മളെ ടൈമ് കറിഇണ്ട് കറി ഇന്ന് ചിക്കന്ണ്ട് ആഹ് രാ കറി ഒക്കെ രാവിൽത്തെഹ് ഇണ്ടാവും അത് പിന്നെ ഞാ അത് ആ അപ്പോ ത്തിന്നാ നേര്ത്തൊന്ന് തൾപ്പിച്ചൊള്ളു
ഉം ഉം അല്ല ഈ ജയയ്രി ആവുമ്പൊ ചോറൊന്നും കേടരൂല്ലല്ലോ അപ്പ ഇങ്ങക്ക് രണ്ട് നേരത്തിനാണ്ട് വെച്ചൂടെ
അത് ഇബടെല്ലെ ചെങ്ങായിക്ക് തൺത്തഹ് പറ്റൂലെയ്
ആഹ് അങ്ങനെണ്ടാവും അയ്നാ ടൈം ആവുമ്പോ ഒന്നാണ് ചൂടള്ളത്തില്ട്ടാണ്ട് ഊറ്റി കൊടുത്താ മതി അഒക്കെ പ്പൊ ഇങ്ങള് പറഞ്ഞാതിരി ഞമ്മക്കൊരു പണിയാണ് അഒക്കെ അങ്ങനെ കാട്ടിയാ മതി അല്ലാതെ പറഞ്ഞാതിരിപ്പെള്
കുക്കറ് കെയ്കണം ഗ്യാസ ക്കത്ത ചെലേപ്പ ഗ്യാ കുക്കർമ്മകൂടി അങ്ങനെ തൾച്ച് പോകൊന്നുല്ല ഇന്നാലും കുക്കറൊക്കെ കെയ്കിണ്ടാക്കണം അരി തീ മടണം അഒക്കേ പണ്യല്ലെ
അയ്ന് ഇങ്ങനെ രണ്ടേര്ത്തിന് തീമട്ട്ട്ട് ഒന്ന് ചൂടാക്കിയ മതി ഓൽക്കാ നേരാവ്മ്പ എന്താ ആഹ് അയ്ന് ഇങ്ങനേണ് പറേണ്ട ആ നേരാവുമ്പോത്തിന് ഓൽക്ക് വെരുമ്പോതിന് ഓൽക്ക് ചൂട്ല്ലെഹ് കൊട്
ആഹ് ഹാ എവ്ടെ അമ്മക്ക് പറ്റ് റ്റിച്ചാൻ പറ്റ്നോട്ത്തൊക്കെ പറ്റിച്ചും അല്ലാതെ അമ്മക്ക് ഇതന്നെ പണി പിന്നെ തിരിയാ ഒയ് വില്ല രാ രാവിലെ അഹ് കഴിഞ്ഞ ടു അമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞാ പിന്നെ വൈന്നാരം അസർ ക്ക് ചായ കടി അത് കഴിഞ്ഞ് പാത്രം കെയ്കല് പിന്നെ അമ്മക്ക് എപ്പളാ ഒയ് വ് ഒക്കെ ഫ്രീ ആണ് അറീമ്പോ നമ്മളെ ഇട്ക്കലോണ്ടാണ് കൊർച്ചേരൊക്കൊയ്‌വ്
അതന്നേണ് അല്ലാതെപ്പോ ഇട്ക്കാതെ കൊറേണ്ട് ഇന്റവടെ തൊട്ട അയൽവാസിയാളൊന്നും ഇന്റ മായ്രി വേം പണ്യേന്നെ കയ്ച്ചൂല ഇൻക്ക് ഇട്ക്ക്ണ പണി ആഹ് ഇൻ അതന്നെ ഇൻക് ഇട് ക്ക്ണ പണി വേ ഇട്
ഇട്ക്കണം ഇൻക്കു അങ്ങൻത്തന്നെ അത് ഇട്ക്കാല്ലെഹ് ഇട് ത്ത്ക്കാണ്ട് അമ്മക്ക് ഇങ്ങനെ ഇരിക്കെ കടക്ക ഒക്കെ ചെയ്യാലോ അപ്പൊ പിന്നെ ഇഞ്ഞിങ്ങ് ഇഞ് ഇജ് പറഞ്ഞമാരി അങ്ങനെ കാട്ടെണ്ടിയെരും ഇന്നാ പിന്നെ പണിക്ക് ആ ആക്കാണ്
അന്നപത്രീം സമയം ഇങ്ങക്ക് പോന്ന്ട്ടുല്ലേ
അത് അയ്നാ വെര്ന്നോ ടൂടി ഒച്ചപാടെ ട്ടാ കേട്ടകയ്ല്ക്ക ഊറ്റിങ്ങാണ്ട് പെര്ത്ത്യക്കാ വാ ത്രത്തില് ചൂടാറാൻ ഏഹ്
അമ്മള്പ്പീ ചൂട് ല്ലെന്നെ തിന്നണം ന്നെച്ചാ ഇഞ്പ്പൊ എല്ലാർക്കുപ്പൊഞ്ഞ് ചൂട്ല്ലേമാണംന്ന്ണ്ടെങ്കി ജെസ് റ്റൊന്ന് ചൂടള്ളത്ത്ട്ട്ക്കാണ്ട് ഒന്ന്ഗ്യാസ്മ്മെ ഒരൊറ്റതളതൾപ്പിച്ചണത് ട് ത്താമത്യേ അന്നാലുംരാത്രിക്ക് ആഹ് ഇത് പ്പമ്മളെ ജയര്യക്കാവുമ്പോ അരമണി ക്കൂറോളം ഗ്യാസ്സവടെപോവല്ലേ ആതെ അതന്നെ ഞാം പർഞ്ഞത് അപ്പം
പിന്നത് കയ്ഞ്ഞിട്ട് പിന്നെ ചൂടെള്ളം വേറൊന്ന് തൾപ്പിച്ചും ആ വെള്ളക്കണൂറ്റും ആ അയിത്തെകാഞ്ഞിന്റള്ളക്കണൂറ്റും ന്ന്ട്ട് പിന്നെ അയിത്തക്കണൊയ് വാക്കി വേറെ ചൂട് വെള്ളം വേറെച്ച് ഏഹ് കുട്ക്കീല് വെച്ച്ക്കാണ്ട് അത് വാർക്കണ് ഞാൻ ഊറ്റലല്ല ഞാൻ ചോറണ് വാർത്തെക്കലാണ്. ന്ന്ട്ടാചോറ് ഇഷ്ട്ടീലും ആഹ് ഇ സ്റ്റീല്ന്റെ കുട്ക്കേലങ്ങെട്ട് അയില്കൊറച്ച് വള്ളംവെച്ച്ക്കാണ്ട് ഈചോറ് പിന്നയ്ക്കൊന്നുംകൂട്യാണ് വെക്കും ന്നയ്ൻ്റെ കൂ പ്പൊക്കണ്ട്പോയി നല്ലഉസാറായിട്ട് ന നല്ല അമ്മള് കുട്ക്കീല് വെ ച്ചമാര്യാവും ചോറൊക്കെ.
ആഹ് അപ്പതാ ഞാൻ പർഞ്ഞത് ഇഞ്പ്പഈ രണ്ട് നേരത്തിനുങ്ങനെണ്ടാക്കിക്കണ്ട് ഇങ്ങളിങ്ങനാണ്ട് കാട്ട്യച്ചണ്ടി ആഹ് ഞാൻ പർഞ്ഞേ പണ്യൊറ്റ ക്കായിട്ടല്ല പറിണത് അമ്മ്ക്ക് രണ്ട് നേര ഈ ഗ്യാസ് ലാഭിച്ചൂടെ അത്രേം ടൈമിങ്
ത്രേംടൈമ്മ് മുക്കാമണിക്കൂറ് ഒര്മണിക്കൂറ് പോവെന്നെണ്.
ആഹ് പിന്നെ വറ്ക് ഇങ്ങള്പ്പൊ അട്പ്പത്താണ്ന്ന്ണ്ടെങ്കോക്കെ
ആഹ് ഇതതല്ലേയ് ഇത് ഗ്യാസ്സാ. എവടെ അമ്മക്ക്‌ക്കിട്ട്ണൂച്ചാടക്കെ അമ്മള് നോക്കണ്ടേ വെറ്തെ കൾഞ്ഞ്ട്ട് കാര്യല്ലല്ലോ. അപ്പാണ്ങ്ങള് നയിച്ച്ട്ട് വാണ്ടേ അട്പ്പത്ത്വൊല്ല ആണ്ങ്ങള് നയിച്ച് കി
അമ്മളാണ്ങ്ങളട്ത്ത്ന്നൊര് നൂറുപ്പ്യ അമ്മക്കെങ്ങനെങ്കിലും ഇങ്ങട്ട്ട്ക്കാൻകയ്യൊ അതല്ല പ്പമ്മള്നോക്കൊള്ളൂ നൂറുപ്പ്യ ഓൽക്കെങ്ങനെ ലാഭിക്കും ഇന്റെ ഇന്റവസ്ഥേട്ടൊ ഞാം പറ്ണത്.
ആഹ് അങ്ങൻതന്നെ കാട്ടല് അല്ലാതെ കൊണ്ടോയി ഇൻക്കർഞ്ഞ അങ്ങനെകണ്ടമാനം ചെലവാക്കണപരിവാട്യൊന്നുല്ല സാധനം കൊണ്ടെയ് മൊതല് നഷ്ട്ടപ്പെട്ത്തി അമ്മള്തൊടുക്ക്ടാ അതൊന്നുംകാട്ടൂലാ ചോറക്കങ്ങനെ കണക്കാക്ക്യന്നൊള്ളൂ അങ്ങനെവെക്കൊള്ളു എഹ് ഞാം പറ്യാ വാണെങ്കി പിന്നെ വെ കലോ ഇല്ലെങ്കി ഞമ്മള് വെല്ലേ മൈതപ്പൊക്കെചുട്ട്ക്കാണ്ട് ഒപ്പിച്ചി ചെലേപ്പം ചോറ് കമ്മ്യാണെങ്കി. ഞമ്മക്ക് അങ്ങനെക്കെനടക്കൊള്ളൂ.
ച്ചെണ്ണ, പാംമൊയില്, വെല്ലുള്ള്യായാലും ചെയ്യില്ല നമ്മളൊരു സാധനം ചെലവാക്ക്ണോട്ത്ത് അമ്മള് പെണ്ണുങ്ങള ത്രേം ഒതിക്ക്യാല് അമ്മളാണ്ങ്ങക്ക് പ്പൊര് പത്ത് നമ്മളെട്ത്ത് കര്തല് വാണം.
ഓൽക്കൊര് ത് എന്നോടൊര് തൃപ്പതിണ്ടാവും നമ്മള് കെര്തും അമ്മള് കാക്ക്ണ് ണ്ട് കൊണ്ടട്ക്ക്ണ് ണ്ട്ന്നൊക്കെ അതൊക്കെ നല്ല തന്നെണ് എന്തന്ന്ട്ട്കുട്ടി ഇന്നെന്തെകറ് എഹ് കറി?
ഇന്ന് കറി വെള്ളേര്യാണ്.
ആഹ് ഒൺക്കലോ അതോമീനോ?
തോന്ന്ണ് മീനല്ല ഇന്ന് മുട്ടേണ് ഇന്ന് മീൻ കിട്ടിട്ടില്ല മീൻ വന്ന്ട്ടില്ല.
അയ് ശെരി മുട്ട പിന്നെ ചോറയ്ച്ചനേര്ത്ത് പൊര്ച്ചാത്യല്ലോ.
അത് ആ നേരത്ത ചൂടോട്ക്കേ പൊര്ച്ചൊള്ളൂ.
ആഹ് അങ്ങനെറ്റുള്ളൂ അല്ലാതെ തൺത്താരസല്ല
നല്ലഹ് രസുംണ്ടാവൂലേ
എന്നുംപ്പൊ മീനുംഎറച്ചിംകിട്ടണംന്ന് വെച്ചാല്നടക്കൂല്ല നമ്മക്ക് ഒരീസൊക്കങ്ങനിംപോകേ
ആഹ് ഞായെന്നും മീന് വ്ടെ നിത്യംവാങ്ങും പഷേന്ന്മീ കാരംവന്ന്ട്ടില്ല ഇന്ന്മീൻല്ലാറ്ഞ് മെസ്സേജ്ട്ട്ക്ക്‌ണ്
അല്ല മീന്കമ്മിയാണോലോ ഇന്ന്മീൻ കമ്മിയാണ്റ്ഞ്ഞു ഇമ്പടെ ഒര് ഇന്ന്ചെങ്ങായിണ്ടേ അയിന്റെ അടുത്ത്ന്നണ് കൊണ്ടരല്ലേ അങ്ങാടിന്ന് വരുമ്പോ അപ്പൊ ഇന്ന് അയാള് തൊറന്നിട്ടില്ല ഇന്ന് മീന് വരുന്നോടത്തേക്ക് തന്നെ ഉള്ളു. ഇങ്ങോട്ട് മീൻ കൊണ്ടരല്ല എന്ന് പറഞ്ഞു അപ്പൊ തൊറന്നിട്ടില്ല പറഞ്ഞുന്നൊട് അപ്പ അതൊണ്ടയ്കാരം മീനും വെലെണ് മീനും ബെലെണ്റിയ അറിയ ആഹ് ആഹ് ശരി ആഹ് പിന്നെ ഇനി എപ്പളാ വരിയാ പുതിയപ്പള എപ്പളാ വരിയ
പ്പളണ്ടവിടെ പണിയ്ഞ് വന്ന്കാണ്ട് ഇള റോട്ടിക്കൊന്നും പോയില്ലന്ന് മഴ കൊണ്ട് പോയിട്ട്ല്ല
ആഹ്
ഒറക്കിയിട്ടൊന്നുല്ല അവിടെണ്ടാവുംഫോണെ മ്മലും കുത്തി തോണ്ടി നിസ്കാരം പോത്തൊക്കെ കഴിഞ്ഞ കാണ്ട് അവിടെ ഉണ്ടാവും തോണ്ടല് തോണ്ടലല്ലാരും ആരും കൊറയൊന്നില്ലല്ലോ
കൊറൊയൊന്നുല്ല ആരെയപ്പോ പറഞ്ഞമാതിരി ഫോണിൽലിങ്ങനെ കാണാലോ പിന്നെ കുട്ടികള് പാപ്പ ആദ്യം വീട് കളിച്ച് കാണ്ട് വരിയാ ഇന്നട്ട് കുട്ടി വീട് അയച്ചണ കണ്ട് കണ്ട് ആ പാപ്പയും മക്കളും നിങ്ങള് കാണലുണ്ടാ ബാപ്പയും മക്കളും ഉണ്ടല്ലോ ആഹ് ആഹ് ആഹ് ആ യ്ശെരി അയലുണ്ടേ തന്തങ്ങനെ ങ്ങനെ കുട്ടി മറിഞ്ഞുടുത്ത ച് വീടിവള്ച് വരിയാണ് ഒരു പതിനെട്ട വയസ്സായ ഒരു കുട്ടി തന്ത വീടിം വലിച്ചെ വരാ ഇന്നട്ട് ഓനെ തല്ലാ ഓങ്ങ അപ്പ തമ്മ പുടിച്ചെക്ക അപ്പ എന്തിനങ്ങള് പുടിച്ചെക്ണു പിന്നെ ഓൻ ബീടി വലിച്ചിട്ട്ന്നെ അപ്പ തന്ത അതും കൊണ്ടാ വര്ന്നത് പിന്നെ നിങ്ങളത് കണ്ടല്ലോ പഠിച്ചിണത് അങ്ങനെയാണ് സംഗതി ആഹ് പിന്നെ എന്താ ആഹ് ശരി സമയായില്ലേ
ആഹ് ആയിക്കോട്ടെ
ഓക്കെ